ഓ കേക്കുന്നുണ്ടോ
കേക്ക്ണ്ടോ
ഉം കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തായി പണിയെല്ലാം കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല കുട്ടി സ്കൂൾ പോകാൻ നേരത്ത് നേരാവുമ്പോ കിനും കാപ്പി കുടിച്ചു രാവില്ത്തെ
ആഹ് ആഹ്
മദ്രസ് പറഞ്ഞയച്ചു
ആഹ്
പിന്നെ എണീറ്റ് അഞ്ച്ആറ് മണി ആയിട്ടുണ്ട്
ആഹ് ഒറ്റക്കാണ് ആഹ് അങ്ങോട്ടു മഴയുണ്ടോ
ഓ മഴ ഇപ്പല്ല ഇപ്പ കൊറവാ
രാത്രിലില്ലായിരുന്നോ
ആഹ് രാത്രി ഇണ്ടായിരുന്നു രാവിലെ ഒക്കെ ഇണ്ടായിരുന്നു ഇപ്പല്ല അവിടെണ്ടോ മഴ
ഇവിടെ ഇപ്പ ഇല്ല രാത്രിയില് ഉണ്ടായിരുന്നു
ആഹ് ആ കാപ്പി കുടിച്ചോ
വടെ ഇല്ല കുടിച്ചില്ല കുടി ച്ചില്ല
ഒ ഏഹ് ജോലിക്ക് പോകാനായെ
ആഹ റെഡി ആയിക്കൊണ്ടിരിക്കണ എല്ലാരും ഉ ആഹ ചോറൊക്കായി ചായക്കുള്ളത് ഞങ്ങൾക്ക് റെഡി ആവണേ ഉള്ളൂട്ടോ ഇടലി ഇടലി അടുപ്പത്ത് കറിയായി ചമ്മന്തി ആയി ഉ ഉ
അപ്പൊ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞൻ എട്ട മണിക്ക് രാവിലെ കാപ്പി കുടിച്ചാല് പിന്നെ എട്ട് മണി ഏ ഒക്കെ തുടങ്ങുള്ളു
ആ ആ
ഒമ്പത് മണിയ ആവോ ഒമ്പത് ഒമ്പതര ആവും അവര് കഴിക്കാൻ അപ്പൊ ഞാന് എട്ട് മണിക്ക് തുടങ്ങും
ഉ ആ്.. ഞാനാണെങ്കും താമസം വുന്നീട്ടപ്പ താമസ അഞ്ച മണിക്ക് തന്ന ഏറ്റു അപ്പ നമുക്ക് ഒ അഞ്ച കാലൊക്ക
ആഹ ആഹ എന്താന്ന് എന്തൊക്കെ അറിയൊക്കെ ഉണ്ടാക്കി
അല്ലിയ പോകും
ആഹ
ആ ആ
കറിയൊക്കെ എന്താ ഉണ്ടാക്കി
അറില്ലേ ആ എല്ലാം വേച്ച് പറക്ക് വെച്ചിട്ടേ ഉള്ളു ഞാൻാ അറ് കഷണം വേച്ച് വെച്ച് ഇപ്പ വീത്ത തോരം വെക്കണം ഉം ഉം കൊച്ചിനെ കൊണ്ടകാനായിട്ട് ചേത്തായി ഒമ്പത് മണി ഒമ്പത് മണി കുഞ്ഞിന അമ്പത് കാല്
ആഹ
അപ്പ വലിയ സമയംണ്ട്
ആഹ അ ഡെയിലി ഇങ്ങനെ ചെയ്യണം അല്ലേല്ലേ
ഉം
കൊണ്ട് പോവാപ്പൊ പാത്രത്തില് അതോ ഇലലോ
പത്രത്തി പത്രരത്തിേ
ആഹ ആഹ
ഏ പിന്നെ വേറെന്താ കാര്യങ്ങൾ ഇന്നന്നെ വേറെ പരിപാടി
ഇന്ന എന്താ ഇന്ന ഒരു ഏ
രി എല്ലാ വണോ
ജോലിയൊന്നുംമല്ല
ആഹ ആഹ ആഹ
ഉ ഒരു ബിസിനസിലുണ്ട് ഡയമണ്ട് ലൈഫ്ന്ന് പറയും അത് കേട്ടക്കണോ
ഇല്ല ഇല്ല
ആ അതിലുണ്ട് ഉ ഓ കൊഴപ്പില്ല അതില് ആള ചേർക്കണ എന്നാ നല്ല ബെനിഫിറ്റ്
ആണല്ലേ
ആള് കേറല്ലേ നമ്മളെ താഴെ ലെഫ്റ്റും റൈറ്റും ആള് ചേർന്നാല് നല്ല ബെനിഫിറ്റ് ആണ ഞ അതിന്റെ താഴെയുള്ള അല്ല അ ലീഡർമാർക്കൊക്കെ രണ്ട് ലക്ഷംഒക്കെ കി
ഉം
ഉം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം
അപ്പൊ എത്ര പേരാ പത്ത് പേരഒക്കെ ചേർക്കണോ
ആഹ് അതാക്കാര ഞമ്മ്ള് താഴെലെ ഏറ്റോം പയറ്റോം അഹ് നല്ല ആൾക്കാര് അവര് അവര് ചേർക്കണ ആൾക്കാരായ നല്ല ബെനിഫിറ്റാ ഞങ്ങക്ക് പിന്നെ അതിന് ഗോൾഡ് കോയിൻ ഉണ്ട് പിന്നെ നമ്മളെ അക്കൗണ്ടില് പൈസ കേറും പിന്നാപ്പ സാധനം ഞമ്മള് പിന്നെ വേടിച്ച് വി ക്കു ആണെങ്കിൽ അതിന്റെ റേറ്റ് ആഹ് കൊട് പിന്നെ വേറെ ബാക്കി നമ്മടെ നമ്മള കയ്യിലുണ്ടാവും ഞങ്ങക്ക് ബെനിഫിറ്റ് ഉണ്ട് നല്ല
ആഹ് ഉവ്വ ഉവ്വാ
ഉം വേറെന്ത് അപ്പൊ ഞാനും ആളെ ചേർക്കാ ആളെ ചേർക്കാനാണ് ഇന്ക്ക് ഇത് ഇന്ന് ഞാനും ഓരോരുത്തര് ചേർത്ത് ഇന്റെ എറണാകുളത്ത്ന്നൊക്കെ ഞാനിങ്ങനെ ഗ്രൂപ്പിന്ന് പേ നമ്പർ എടുത്ത് ഒരാളെ ചേർത്ത് എറണാകുളത്തൊക്കെയണിന്റെ ഉള്ളത്
ഇപ്പൊ പറയട്ടെ അപ്പൊ ഞാ എപ്പൊ രണ്ടു പേര ചേർത്തെന്ന് വെച്ചോ അപ്പോം ആഹ് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ എന്നാ ടാസ്ക്
അഹ് ചേർത്ത് കഴിഞ്ഞാ അവര് ചേർക്കുബാ ആഹ് ടാസ്ക് വേറൊന്നും ഇല്ല
ഉം
ഇത് പ്രൊഡക്റ്റ് എടുക്കുക ഞമ്മുക്ക് എടുക്കണെങ്കിൽ എടുക്കാ അല്ലെങ്കിൽ ചേർത്തോ ഇത് പെന കൊടുക്ക ഞമ്മള് എടുത്തിട്ട് പിനെ ഒരു യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കീട്ട് അതിനെ കുറിച്ച് പറഞ്ഞ് കൊടുക്കാന് ഒരു അഞ്ച് ബോക്സെങ്കില് ഉടുക്കുക
ഉം
അഞ്ചു ബോക്സ് എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കും ചെയ്യാ നമ്മളന്നെ യൂസ് ചെയ്യണംന്നൊന്നും ഇല്ല
ഉം ഉം
അങ്ങനെ പിന്നെ രണ്ടു പേര് ചേർത്താല് അവര് വേറെ ആളെ ചേർത്തല് നമ്മ ക്ക് ബെനിഫിറ്റ ഞമ്മക്ക് നമ്മള് ജോലിയൊന്നും ചെയ്യണ്ട ഇപ്പ ഇന്റെ ലി റ്റർമാരൊന്നും ഈ ഇപ്പ ഇത് പ്രോഡക്റ്റ് ഒന്നും എടുക്കണ തന്നെ ഇല്ല
ഉം
ഇവര് മീറ്റിങ്ങിന് പോവ ആഹ് പിന്നെ ആഹ് ആഹ് മീറ്റിങ്ങിന് പോയി ട്ട് ആളെ ചേർത്തിട്ട് അവരങ്ങനെ ഇഹ് പൈസ കിട്ടുന്നുണ്ട് അവ
ഉം
അങ്ങനെ ലെഫ്റ്റും റൈറ്റും നല്ലൊരു ഏഹ് ആഹ് ഒരു ആളുണ്ടെങ്കി നമുക്ക് നല്ല ബെനി
ഇതി ഇപ്പോ ഞാനൊരു രണ്ടുപേരെ കുട്ടിന്ന് വച്ചോ അപ്പം ആഹ് ആഹ് അവര് അവര് പിന്നെ രണ്ടുപേര് രണ്ടുപേരെ വീതം കൂട്ടണം അവ ചേർന്നട്ട്
ആഹ് അപ്പൊ അവര് അവരെ താഴെ കൂട്ടിയാല് അവർക്കും ഞമ്മളെ പോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ലെഫ്റ്റും റൈറ്റും അങ്ങനെ അവരും. ചേർത്താല്
നമ്മക്ക് അന്ന്ട്ട് ഈ പ്രോഡക്ട് വിക്കാം പറ്റീല്ലെങ്കിലോ?
വിക്ക എഹ് വിക്കണംന്നില്ല അയ്‌ല് ചേർത്തോര്ക്ക് കൊട്ത്താ മതി. പ്രൊഡക്റ്റ് പ്പ അവടെണ്ടാവും ആ ഓ ഓഫീസില്ണ്ടാവും. അവര് ഏഹ് ഇപ്പ ഞമ്മള് പേരില് പ്പൊ പ്രോഡക്റ്റ് അവടെണ്ടെങ്കി അത് അവർക്ക് അയച്ചോട്ത്താ മതി. നമ്മള് വിക്കണന്നില്ല.
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ഉം ഉം ഉം
അങ്ങനെപ്പോ നല്ല എഹ് എഹ് ലെ ഇൻ്റെ ലീഡർമാർക്കൊക്കെ നല്ല കാര്യാ. ആഹ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെണ്ട് പിന്നെ ബോട്ടൗസൊക്കെ ബോട്ടൗസിലേ ഇബടെ ആലപ്പുഴ
നമ്മള് രണ്ടു പേരെ ചേർത്ത്ന്ന് വെച്ചോ അപ്പൊ ചേർ ത്തയുമ്പം അപ്പൊ തന്നെ നമുക്ക് പൈസ കിട്ട് വര്.
രണ്ട് പേരെ ചേർത്താ ഇപ്പൊ ഇര്ന്നൂറ്റൻപത് ഇര്ന്നൂറ്റൻപത് മാച്ചായാലമ്മക്ക്. ആഹ് അഞ്ഞൂറുപ്യ അക്കൗണ്ടിലും വെരും ഒരു ഗോൾഡ് കോയിനും കിട്ടും ഞമ്മക്ക്. ഏഹ് ഇര്ന്നൂറ്റൻപത് ഇര്ന്നൂറ്റൻപത് മേച്ചാകാർഞ്ഞാല് എന്താ ആഹ് പത്ത്. പത്ത്, അഞ്ച് ബോക്സ് ഒരാള് അഞ്ച് ബോക്സ് ഒരാളും ഇട്ത്താല് ഇര്ന്നൂറ്റൻപത് ഇര്ന്നൂറ്റൻപത് മാച്ചാവും. അപ്പൊ ഇൻ ഇൻക്ക് സെര് സെര്ക്ക് പർഞ്ഞെരാറീലെയ് ഞാൻ ലീഡെർനോ ഏഹ് റെയ്റ്റർഞ്ഞാല് പ്പൊ ഞമ്മള് ഏഹ് പൊർത്ത്ന്ന് സാധനങ്ങള് ഡ്രസ് സൊക്കെ വാങ്ങ്ണില്ലേ അതിന്റെക്കെ നമ്മള് ഡെയിലി യൂസെയ്യ്ണ സാധനാതൊക്കെ. സോപ്പൊടി, സോപ്പ് നീ ലീഡ് ഞ് ഡൗട്ട്ള്ളെ ഞാന് ലീഡർന് ഓള് വർത്താനം പറിം ഇൻക്ക് ശെര്ക്ക് പർഞ്ഞൊട്ക്കാനാ ന്ന്ട്ട് ഞനെന്ത് കാട്ടും ലീഡർൻ്റെ നമ്പറൊട്ക്കും ലീഡർ വിളിച്ച് പറയു
അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഈ പ്രോഡക്റ്റ് ഈ കമ്പനി തെന്ന്യാണോ ഉണ്ടാക്കുന്നേ?
ആഹ് ഈ കമ്പന്യന്നെ ഇതിന്റെ ആഹ് ഇവടല്ല മലപ്പുറം ഏഹ് ആഹ് ഡയമണ്ട് ലൈഫ്.
ആഹ്
ഇതേത് സ്ഥൽത്ത്ക്കും ഓ പോവും. കർ കർണാടക തമിഴ്നാട്, ഏഹ് കേരള കേരളത്തിലെവിടിം ആഹ് ത് ഡെലിവറ്യാണ്.
ഉം
ഇല്ല ആ സ്ഥലം വും.
ഉം ഉം ഉം
അങ്ങനെ
ഉം ആഹ് അങ്ങനെ അപ്പൊ അവര്ടെ കമ്പനി എവടെയാ ഉള്ളത്.
കമ്പനി മലപ്പുറം ജില്ലയില് ഏഹ് ചിട്ടിപ്പടി റിം
ആഹ് അപ്പൊ നമ്മടെ ഇവടെ തന്നെ ആഹ് ആഹ് ആഹ് ഉവ്വ ഉവ്വ ഉം അല്ല അല്ല കേരളത്തിലുദ്ദേശ് ചതാ കേരളത്തില് ആഹ് ആഹ്
ആഹ് ഓക്കെ ഉം
ഞാൻത്തന്ന് ബാംഗ്ലൂര് അങ്ങനെയൊക്കെ
ആഹ ബാംഗ്ലൂര് അങ്ങട്ടൊക്കെ പോണുണ്ട്
ആ ആഹ് ആഹ
സ്റ്റേറ്റ് മാറിയൊക്കെ പോവണ്ട് തമിഴ്നാട് ഉണ്ട് കർണാടക ഉണ്ട് അവിടെ നല്ല ഹ് കർണാടകയി യിനല്ല മീറ്റിങ്ങും കാര്യങ്ങളും ആ ആ കേട്ടെ ആ എന്റെ അമ്മ മലപ്പുറം ജില്ലയിലാ
ഉം
ഉ വേറെ
അപ്പ ഈ സ്ഥത്തൊക്കെയ ആണോ മേടിക്കുന്നത്
ഓ
പുറത്തൊക്കെയാണ് വീട്ടിൽ മേടിക്കുന്നത്
ആഹ്.. ഈപ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയ ആണ് ഞമ്മള് ഇപ്പ ആ രണ്ടടപ്പ്ഇടണ്ടടത്ത് ഒരടപ്പിട്ടാൽ മതി ഇത് എന്താ സോപ്പ് പൊടിയക്കെ വാഷിംഗ് മെഷീനിലാ ഇടുബളക്കെ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സോപ്പ് പറഞ്ഞാല് മ്മളെ മുഖത്തുള്ള കരിമ്പ് അങ്ങനെ ഉള്ളത് സാധനങ്ങളൊക്കെ പോക്കും അല്ല ആൾക്കാര് വന്ന് മേടിക്കു ചോദിച്ച് മേടിക്കണ്ട് അ നല്ല ക്വാളിറ്റി ആയ കൊണ്ടേ
ആ ഉവ്വാ ഉവ്വാ അപ്പ സോപ്പ്പൊടിക്കുന്നഏകദേശ എന്ന റേയിറ്റു വരുന്നെ
സോപ്പ് സോപ്പൊടിക്ക് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി പതിനഞ്ചാണ് അയി മ ഉള്ളത് എം ആർ പിയുടെ റേറ്റ് ആഹ ആ അത്ര ഒരു ഒരു പാക്കറ്റ് അപ്പൊ ആഹ അപ്പൊ അ അത് ഞമ്മള് പുറത്തത്തെ സോപ്പ് പൊടി നമ്മള് രണ്ടടപ്പുണ്ട് പക്ഷേ ഇത് ഒരു അടപ്പിട്ടാൽ മതി നല്ല വാസനയ നല്ല വാസനയാണ് പിന്നെ ലിക്വിഡുകളുണ്ട് മറ്റേ നിലം തുടക്ക ഉള്ളത് പിന്നെ പാത്രം കഴുകുന്ന അങ്ങനെ ആ ഞാൻ കാണി ച്ചുതന്നില്ലേ ഒരു ബോക്സ് അല്ല അത് പ്രൊഡക്റ്റ് കാണിച്ചു ആ ശരി
ആഹ്
ടിക് ഉം